ഹലോ ആഹ് ക്കേക്കാ പറ്റുണ്ടൊ. പറ്ഞ്ഞോളി എന്തൊക്കെയാണ് ഇങ്ങെവിശേഷങ്ങൾ
അ ഉച്ചക്കത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു
അത് ശരി ഇന്നന്തേലും സ്പെഷല്
ചൂടമീൻ അറിയാവോ ചൂടമീൻ
ആഹ് അറിയ അറിയാ കേട്ടി
ആഹ് ആഹ് അത് വറുത്തിട്ട് രസവും വെച്ച
ആഹ് മീനൊക്കെ പെടുന്നങ്ങൾക്ക് അങ്ങൻത്തെ മീനൊക്കെ പൊടുന്ന കിട്ടിപ്പോ ഇവിടെ മീൻ കിട്ടാ ഇല്ലല്ലോ
ആഹ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും കാരണം ഞങ്ങിവിടെ ആഹ് കടല് കടലിന്റെ അടുത്ത് വെച്ച് താമസിക്കുന്ന ആൾക്കാരാ മത്സ്യബന്ധന ഇത്തിന് പോകുന്ന ആൾക്കാരാ ഇവിടെ ഉള്ളോര്
ഉം ഉം
കടലി പോകുന്ന ആൾക്കാര അങ്ങനെ അവർക്ക് പെട്ടെന്ന് മീൻ കിട്ട്വല്ലോ
അതെ അതെ ഞമ്മക്ക് ന്ന് പറ്ന്നാ കൊറെ ദെവസായിട്ട് മത്ത്യ
ആഹ് ഇപ്പ മത്തി ഈ ചൂട മീനും ആഹ് ഒള്ളു
ഉം ഉം മത്തി ഇന്നലെ മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ഇപ്പൊ ക്കാക്ക ആർബറ്ല് പോയിരുന്നു. അപ്പ അവിടുന്ന് കൊറ്ച്ച് എന്തോ കഷ അങ്ങനെ അത് തന്നെ ചീഞ്ഞൊക്കെ ചെയ്യത്ക്ക്ണ്. ഇന്നാലും കണ്ടപ്പോ വേടിച്ക്കാണ്ട് വന്നീന്നു.
ആഹ് ആഹ് ആഹ് വക്കളൊ ഉണ്ടൊ
ഓ മക്കളണ്ട് ആറ് ആൾക്കാരുണ്ട്
ആഹാ എത്ര എങ്ങനെ ആണാണോ പെണ്ണാണോ
മൂന്ന് ആണും മൂന്ന് പെണ്ണും ഫിഫ്റ്റി ഫിഫ്റ്റി പത്ത് എട്ട് ആറ് പിന്നെ ഒന്നാം ക്ലാസ് യു കെ ജി ഒരു ഒന്നര വയസ്സ്
അഛടാ
അങ്ങനൊക്കെ പാടെ
നല്ലൊരു ബഹള ആയിരിക്കും അല്ലേ
അതൊന്നും പറയാനില്ല വല്ലാത്ത ഒരു യുദ്ധ ഭൂമിയാ ഉം ഉം ഞമ്മളന്നെ എല്ലേതും ഞമ്മളന്നെ പക്ഷേ എല്ലാരും അങ്ങനെ ഒരേ ലെവലിൽ വളരുന്ന കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ലേട്ടാ.
ആഹാ പിന്നെ പത്ത് പാ മുതിർന്ന പിള്ളേര് ഉണ്ടായത് കൊണ്ട് ബാക്കിയുള്ളവരെ ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുമല്ലോ.
ഉം എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നീട്ടില്ല ആരെ വളർത്തിട്ടും എല്ലാരും ഒരാൾക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒപ്പം വരുന്ന ഒരാള് മാത്ര മാകുമ്പോ നമ്മുക്ക് ഭയങ്കര സംഭവായിട്ട് തോന്നും
ഉ ഉ ഉ ഇവിടെ ഞാൻ രണ്ടു പേരെ കൊണ്ട് പോ തലക്ക് കൈ കൊടുത്തിരിക്കവാ ഉം
ഉം രാത്രി പ്രശ്നമേ ഇല്ലഓൽ ഓലെ ഇങ്ങനെ സന്തോഷായിട്ട് പോണ്
ഓരോ കളിയും ചിരിയും മടിയും കുത്തും കുൽമാലും ആയിട്ട്
പിന്നെ അങ്ങോട്ടക്കെ മഴ ഉണ്ടോ
ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്ന് പക്ഷെ നല്ല വെയില അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒരുപാട് ജോലി ആയിരുന്നു തുണിയല്ലാം കഴുക്കി അല
ആഹ് എല്ലാരേ അവസ്ഥ ഇന്ന് ഒരുവിധം ആൾക്കാരൊക്കെ പറഞ്ഞ സംഭവാണത്
അതല്ല ഇന്നലെ അതിനും കൂടി ആൾക്കാര് വീട്ടിന് അകത്ത് ഒന്നും ചെയ്യാനില്ലാതെ ഇരുന്നു. ഇന്നൊരു വെയില് കാണുമ്പോ എല്ലാർക്കും ജോലി ആയിരിക്കും.
എല്ലാർക്കും ജോലിയ മെയിൻ ആയിട്ടുള്ള ജോലി മുറ്റം തൂക്കുക അലക്കിയത് അങ്ങട്ട് ഇടുക അവിടുന്ന് ഇങ്ങട്ട് ഇടുക ഇങ്ങോട്ട എടുത്തിടുക അപ്പറത്തക്ക് ഇടുതിടുക. ഇതന്നെ മെയിൻ ആയിട്ടുള്ള ജോലി
മിറ്റം അടിക്കാനൊന്നും നിന്നില്ല മിറ്റ ഒക്കെ ഇനി വൈകുന്നേരം അതാകുമ്പോ കൊറച്ചും കൂടെ അങ്ങ് തോന്ന് ഉണങ്ങി കിട്ടുവല്ലോ വൈകുന്നേരത്തെേ മിറ്റം അടിക്കത്തോള്ളു രാവിലെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് സമയം കാണത്തില്ല ഇനിപ്പ നാളെ സ്കൂളും കൂടെ തുറക്കും ആയോ ഇനിയിപ്പോ പോകേണ്ടതല്ലേ അന്നേരം പിന്നെ ഒട്ടും പറ്റത്തില്ല
ആഹ ആ ആ നിങ്ങള് എന്തേലും വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഇവര് രണ്ടുപേരയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഒരാൾക്ക് ഒന്നര വയസ്സും ഒരാൾക്ക് അഞ്ചു വയസ്സുവാ.
ഏയ് ശരിഹാ ഹാ ഹ.
അതോണ്ട് ഞാൻ അങ്ങനെന്നും. അപ്പൊ ഇതുവരിക്കും ശ്രമിച്ചിട്ടില്ലന്ന് വേണം പറയാൻ ഞാൻ വിചാരിച്ചു മൂ താക്കിഞ്ഞിപ്പം. എളേയാളെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യൊക്കെ ആവുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാ ചെയ്യാന്ന് വിചാരിച്ചു.
ഞാനില്ലെങ്കിലും അന്നേരം അവര് മാനേജ് ചെയ്യുവല്ലോ.
അതെ അതെ അതെ ഞാൻ ജോലിക് പോണ് ണ്ട് ഞാൻ ടീച്ചറായിട്ട് പോവും. ആ.. ആ് സ്കൂള് പോവുണ്ട്, ഇംഗ്ലീഷ് അറബി.
ആ ഹാ ഹാ ആ.
ഉം. അങ്ങനെ .
പഠിക്കുന്ന സ്കൂൾ, പഠിപ്പിക്കുന്ന സ്കൂളിലാണോ മക്കൾ പഠിക്കുന്നെ?
അതെ ഞങ്ങൾ ഇതുവരെ പുറത്തായിരുന്നു, ഞാ ഇപ്പ നാട്ടിലേക്ക് വന്നിട്ടേ ഒള്ളു.
അതെ ആ ആ. ആ ആ അന്നേരം ഇളയാളെ ആരെ ഏല്പിക്കുവാ?
ടേക്ക് കെയറില് ഏൽപ്പിക്കും.
ഓ ഓ ഓ ഹസ്ബന്റോ.
സിവിൽ എഞ്ജിനിയർ.
പുറത്താണോ?
ആഹ് ഞങ്ങളെല്ലാരും പുറതേയ്ന്നു, ഫാമിലിയോടക്കെ. ഉം വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്.?
എന്ത് വെച്ചടാ കറിയൊക്കെ.
ഇന്ന് മത്തി പൊരിച്ചത്, മീൻകറി. അങ്ങനെ ചോറ്. ഉം. പിന്നെ.
ഇനിയിപ്പോ വൈകിട്ട് ചോറൊക്കെണോ.?
ന്ന് ചോറ് വണ്ണത്തി വിട്ടണം.
ആ ആഹ ആഹ.
പിന്നെ വേറെ എന്തൊക്കെ?
എവിടെെങ്കിലൊക്കെ വ ഈ വീക്കെന്ഡറ് വരുമ്പോ എങ്ങോടെങ്കിലും പോവുവോ കറങ്ങാൻ?
ഓ ഇപ്പതാ ഞങ്ങള്ൾ ലുലൂലൊക്കെ പോവാലോന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാ.
അതെ ആഹ ആഹ ഹ.
ലുലുവിലൊക്കെ പോയിരലൊ വിചാരിച് ഇങ്ങനെ ഇറങ്ങിയതാ. ഏട്ടതിയും അനിയതിയും നാട്ടിൽ ന്ന് വന്ക്ണ്. അപ്പൊ ഞൻ എല്ലാ രും കൂടെ പുറത്തിറങ്ങാലൊച്ട്ട്.
ആ ആ ആ.
ഓ വിരുന്നാര് ഏട്ടതിയും കുട്ട്യോളും ഉണ്ട് അനിയത്തിം ഉണ്ട്.
ആഹ് ഹഹ ആ.
പിന്നെ കുട്ട്യോളക്കെവിടെ.
ഒരാൾ ഉറങ്ങുന്നു, എളേ ആൾ ഉറക്കമായിരുന്നു ഇപ്പ എഴുന്നേറ്റു.
പിന്നെ വേറെന്തൊക്കെയാണ്? വിശേഷങ്ങൾ നിങ്ങള്ൾ സിനിമ കാണലുണ്ടോ? എങ്ങനെയൊക്കെയാണ്?
ടി വി ഉണ്ട് പക്ഷെ അത് വർക്കിങ് ആക്കി വെച്ചിട്ടില്ല, കാരണം എല്ലായ ഇപ്പം ഫോണിൽ ഉണ്ടായത് കൊണ്ട് തന്നെ വല സമയം കിട്ടാറില്ല എന്നിട്ട് പിന്നെ അത അങ്ങോട്ട് അങ്ങനെ പിന്നെ ഈ സിനിമകൾ ഇറങ്ങുമ്പം തിയേറ്ററിൽ പോയി കാണാറുണ്ട്
അ ശരി ആ ആ
മോഹൻലാൽ മോഹൻലാലിന്റെയോ വിജയയുടെയോ അങ്ങനെയൊക്കെ, ഇറങ്ങുമ്പോഴൊക്കെ ഉള്ളത് ത്രില്ലർ പടങ്ങളൾാണെങ്കിൽ മാത്രം പോയി കാണും.
ആഹ് ആഹ് ശരി ഉം ശരി നിങ്ങളിപ്പോ ഡെലിവറി കഴിഞ്ഞട്ട്, ടേക്ക് കെയറിൽ ഇതില് പോയിനോ? ദൈന പ്രസവാ രക്ഷാ ദില്
ഇല്ല പോയിട്ടില്ല പോയിട്ടില്ല വീട്ടി തന്നായിരുന്നു എല്ലാം.
അപ്പക്കാളെ നിർത്തിട്ടുണ്ടാവുലെ
ഏഹ്
ആളെ നിർത്തീട്ട്ണ്ടാവൂലെ
ഹസ്ബൻന്റെ അമ്മ ചെയ്തേരും
ഏഹ് ശരി അങ്ങത്തേരെക്കെ ഇപ്പണ്ടോ
അത് അമ്മ പഠിച്ചിട്ടില്ല എന്നാലും അറിയാവുന്നതൊക്കെ അമ്മ ചെയ്തു തരും
അതിനെന്നാലും ഞമ്മള് പെറ്റട് ന്നാ ഓല് നോക്കാന്ന് ക്കെളളത്‌ ഭയങ്കര ഒരു സംഭവാണല്ലോ
ആഹ് അതെ എന്റെ ഫസ്റ്റ് ഡെലിവറിയില് ഞാൻ ആളെ നിർത്തിയാണ് ചെയ്യിച്ചത്.
ഉം ഉം ശരി
ആഹ് സ ഈ സമയത്തും ആളെ നോക്കിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല ആളെ
എഹ് ആഹ്
ഭയങ്കര ഡിമാൻഡ് ആണ് എല്ലാർക്കും
ഓഹ് ആഹ് ഡിമാൻഡു ആണ് ഭയങ്കര വെലയാണ്
ആന്ന്
പ്പോം പ്രസവരക്ഷയ്ക്ക് അനിയത്തി പ്രസവരക്ഷയില്ണ്ട്. എംബിനാര പ്യാ. നാൽപ്പേസ്ത്തിന്
ആഹ് അല്ലവർക്കൊക്കെയാണ് ഇപ്പ പൈസ
അവര്ക്കൊക്കെയാണ് പൈസ ഓഹ് എന്തു വെലയാച്ചി ട്ടാ അവസ്ഥ
ഞാൻ എന്റെ മൂത്ത ആൾടെ സമയത്ത് നിർത്തിയപ്പം ഒരു മാസത്തേക്ക് ഇരുവത്തെട്ട് ദിവസത്തേക്ക് മുപ്പതിനായിരം രുവായാ കൊടുത്തെ
ഉം ന്നാ ള്ളത് ഭയങ്കര പൈസേണ് ഇവര്ക്ക് എന്തോരു പൈസേച്ചിട്ടാ
പ്പി ങ്ങനത്തെ ജോലിക്കൊക്കെ പോകലാണ് ഏറ്റവും ഉത്തമം. ന്നാ പിന്നെ വെല്യ കൊഴ്‌പ്പല്ല്യ
പിന്നെ ആഹ് പൊടികുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്ക ക്കിന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാ മതി
ഉം ഉം ഉം
കരയുന്നല്ലോ
ആഹ് അത് അതെ ഏട്ടത്തിന്റെ കുട്ടിയുണ്ട് ന്റെ ര് ചെറുതുണ്ട് ഓല് രണ്ടാളും അടിയുടാ
അവിടെ എഹ് ഹസ് ഒറ്റ സപ്റൈറ്റാണോ താമസിക്കുന്നത് അതോ ഹസ്
ആഹ് സപ്രേറ്റന്നെണ് താമസിക്കുന്നെ ഒറ്റക്ക് താമസിക്കാണ്
ആഹ് ആഹ് ആഹ് ഇപ്പോ കൊറേ ആയോ നാട്ടിൽ നിക്കാൻ തൊടങ്ങീട്ട്.
ഇല്ല്യ നാല് മാസായിട്ടൊള്ളു.
ആഹ് ആഹ് ആഹ് നി പോണില്ലേ
അടുത്ത മാസം പോണം
ആഹ് ഹ്
ഉം പിന്നെ വേറെഞ് വൈന്നേരത്തേക്കെന്താ ചായക്കടി എന്തേലും ഉണ്ടാക്കണോ
ഞങ്ങള് ചായ അങ്ങനെ കുടിക്കാറില്ലടാ വൈകുന്നേരത്ത് രാവിലെ ചായ കുടിക്കും. വൈകുന്നേരങ്ങളിൽ ചായ അങ്ങനെ പൊതുവെ കൊറവാണ്
അയ് ശെരി ഉം ഉം ഉം ഇവിടെ കുട്ടികൾക്കൊക്കെ ചായനിർബന്ധ വൈകുന്നേരം
ആഹ് ഞാനങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല
ട്ടന്നിട്ട് അങ്ങനെ കൊടുത്ത്‌ ശീലായിട്ടേയ് വൈകുന്നേരയാ തൊടങ്ങും ഉമ്മാ ചായ ചെല്ല് ഇമ്മാന്റെ അടുത്ത് പോയി കെടന്നോ അത് കൊടുത്തോളണം
ഹ്ഹാ കുടിച് ശീലിച്ചിട്ടുണ്ടാങ്കി പിന്നാ അത് നമ്മക്ക് മാറ്റാൻ പറ്റത്തില്ലടാ രാവിലെ എനിക്ക് നിർബന്ധവാ. അതും ഇവരിക്ക് നിർബന്ധവില്ല കുടിക്കുന്നത് കണ്ടാ അങ്ങനെ ക്ലാസ്സിന്ന് ഒരു മുത്തല്ല മുത്തിയിട്ടങ്ങ് പോകും
ഏഹ് ആഹ് അഹ് പ്പം രാവിലെയും വൈകുന്നേരം നിർബന്തേന് ഒന്നാമത് രാവിലെ കൊടുക്കാതിരിക്കാമ്മക്ക് നിവിർത്തിയില്ല. ആറു മണി ആകുമ്പോത്തിന് മദ്രസ്ക്ക് പോണം അപ്പൊ ആ ഒരു സമയത്ത് രാവിലെ എന്തേലും ചൂടുള്ളെ കുടിച്ച് പോയാലല്ലേ കുട്ട്യൾക്കൊരു എനർജി ഉണ്ടാവൊള്ളൂ
അതെ അതെ
അപ്പൊ പിന്നെ അങ്ങനെള്ളൂ. അപ്പൊന്നാ അയ്ക്കോട്ടെ വിളിക്കണ്ട് ട്ടാ
ശരി ശരി